ഹലോ
ഹലോ കേൾക്കുന്നില്യേ
ആ കേൾക്കണ്ട് കേൾക്കണ്ട്
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചാ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല
അതെ
അവിടെ കഴിച്ചോ
ഉം ഇവിടെതാ ഞാൻ കഴിക്കാൻ പോവാണ് കുട്ടികൾകക്കാ ദ്യം കൊടുക്കാൻ
നാളെ കുട്ടികൾക്ക് സ്കൂളൊക്കെല്ലേ
കോളേജ് ജ് പറഞേട്ടോ ചെറിയ ആള് ലേ
ഏ
മറ്റ് വലുതിനെ നോക്കലും ചെറുതിനെ നോക്കലോക്കകൂടിയാ
ആ ആഹ ചെറിയ കുട് കുട്ടികളാവുമ്പോ ഭയങ്കര പാടല്ലേ നോക്കാന്
ആ ഭയങ്കര പാടാ രണ്ടു പേരും കൂടിയ് ഭയങ്കര തെന്നിപ്പാവു.
ആഹ് ആഹ് ആഹ് ആഹ് അതെ.
എന്തച്ചാല് പർഞ്ഞ തീരെ കേക്കൂല്ല്യ രണ്ടാളും.
ആഹ് ആഹ് എന്ത് ചേട്ടനെന്ത ചെയ്യണെ.
ആളൊരു കമ്പിനിയില വർക്കെയ്യ്ണത്.
ഏഹ് അയ് ശരി. എന്ത എക്കൗണ്ടന്റയ്ട്ടോ.
അക്കൗണ്ടിങ്ല്ല സാധ നമ്മളെ ഇപ്പണ്ടല്ലോ ഈ സിമെന്റിന്റെ ജനവാ ലക്കല്ലേ സ്റ്റീൽന്റെക്കെ ജനവാതില്കള് അറിയൂലെ. ആഹ് അയിന്റെ കമ്പനിലാണ്. അപ്പ അവ അവടെ സ്പ്രേ പെയിന്റിങ് വണ്ടിന്റെ. പെയ്ന്റിങ്ങെര്ന്നു പിന്നെ പ്പൊ ഇതിലിക്ക് മാറ്യതാ. നമ്മള് വർക്ക്ശ്പ്പില്ള്ള വ വർക്കില്ലേ.
ഏഹ് ആയ്ശെരി അഹ് അഹ്.
തെര്ന്നു ചെയ്തിട്ടുണ്ടായിര്ന്നത്. ഇപ്പതിൽക്ക് മാറ്യതാ. എന്തായാലും പണ്യേ പണ്യേതായാലും. ഏഹ് പൈസട്ട്യാ മത്യല്ലോ ആഹ്. പിന്നെ പൊർ
അമ്മക്ക് സുഖായിട്ട് ജീവി ക്കാല്ലരു പൈസ അത്യാവശ്യം തട്ടിമുട്ടില്ലാതെ.
ആഹ്. പിന്നെ നമ്മക്കെങ്ങനായാലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്തവരില്യട്ടോ അത് വേറെ കഥ. നിപ്പെത്ര പൈസള്ളവരായാലും അവർ അതിന്റതായ ബുദ്ധിമുട്ടുകള്ണ്ടാവും.
അതെ എന്താ അത്പ്പ എത്രല്ലോനും ഇല്ലാത്തോനൊക്കെ. മരണത്തിന്റെ മുമ്പിലൊരുപോലെണ് പറിണ മാതിര്യാണ്. ജീവിതാണെങ്കി എല്ലാര്ക്കും എന്താ കെയറ്റും എറക്കും. ക്ഷീണോം കൊയക്കൊക്കെണ്ടാവും.
ആഹ് ആഹ്. എല്ല അല്ല അവിടെല്ലാരും ഭക്ഷണം കഴിച്ചോ ഉമ്മെപ്പൊക്കെ.
ഇവടെ കൈ ഇന്ന് സാധാരണയെല്ലാരും നേര്ത്തെ കൈ ക്കാറിണ്ട് ഒരും. ഏഴ് മണ്യൊക്കെ ആവുമ്പ കയിക്കും ഇന്ന് ഒർങ്ങുമ്പോത്തിനത്. ദഹിക്ക്വോലോ.
ആഹ് ശെരിക്കും നമ്മളങ്ങന ഭക്ഷണം കഴ് ക്ക്യണം നമ്മളുണ്ടല്ലോ ഈ കെടക്കാനാവുമ്പള്ള ഭക്ഷണം കഴിക്ക്യലില്ലേ അങ്ങനെ പാടില്യ.
ആഹ് ഇല്ല്യ ഇവടങ്ങനെ കഴിക്കാറില്ലാരും എല്ലാരും നേർത്തെ കൈയ്ക്കും.
ആഹ് ഇന്റെ വീട്ടിലൊക്കെ ന്റെമ്മ ഏഴ് മണിയൊക്കെ ആവുമ്പ ഭക്ഷണം കഴിക്കും.
ആഹ് അതെ അതേപോൽതന്നെ അവടീം ഉമ്മമാക്കും ഉപ്പപ്പാക്കൊക്കെ ഗുളിക കഴിക്കാണ്ടായൊണ്ട് നേർത്ത് ത്തെ കഴിക്കും ഞങ്ങള്.
ഉം അവരെങ്ങനെ പ്രായായവരാ?
ആഹ് പ്രായയ ഇ ഉപ്പപ്പാക്കൊരു എഴുവത്തി അഞ്ച്. ഉമ്മൂമ്മാക്കൊരു എയ് അറുവത്തഞ്ചും.
അതെ.
ഉം.
അപ്പൊ ഉ ങ്ങളെങ്ങനെ ഉമ്മമാന്റെ ഉപ്പുപ്പാന്റൊക്കെ കൂടെ കെടക്കല്.
ഏയ് അവര് രണ്ടാളും ഒരുമിച്ചാ കടക്ക ഒരു റൂമില് അവർക്കങ്ങനെ വെയ്യായി ആയിട്ട്. പറ്റങ്ങട്ട് കെടപ്പിലൊന്നു ആയിട്ടില്ല.
ആഹ് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ പേര കുട്ട്യാള്ണ്ടാവുമ്പോ ഒരു വേറൊരു ഇത് തന്നല്ലെ അവർക്ക് നന്മളോടൊക്കെ ഭയങ്കര സ്നേഹായിരിക്കും ല്ലേ
അള്ളാ ഒര് ഓവർ സ്നേഹാണ്
അതെ
രാത്രി അവര് കൊറച്ച് പഴെ പഴയ ആൾക്കാ ൾകാരല്ലേ അപ്പൊ കൊറച്ച് പഴയ ആൾക്കാരാവുമ്പോ അവർക്ക് രാത്രി പൊർത്ത്ക്കെറങ്ങാൻ പറ്റൂല അതേപോലെ കൊറെ ഓലുതായിട്ട്ള്ള ഓലി പഠിച്ച കുറെ ചി ട്ടകളൊക്കെണ്ടാവോല്ലോ അത് ചെൽപ്പോ നമ്മക്കങ്ങട്ട് ദയിച്ചോണം എന്നില്ല
ഉം ഉം എന്തായാലും അല്ല
ആഹ്
ഉപ്പൂപ്പെന്തേ ആദ്യം ചെയ്തിന്നെ എന്തെങ്കിലും ജോലി ചെയ്തിര്ന്നോ?
ആഹ് ഉപ്പുപ്പക്ക് ബിസ്നസായിര്ന്നു മരത്തിന്റെ
ആഹ് ആഹ്
കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട്
അല്ല ഉം ആഹ് ഉം ഉപ്പ എന്തെങ്കിലും ചെയ്ണ എന്താ ചെയ്യ്ണത് ഗൾഫിലാ അതോ ന്നാട്ടിലോ?
ആഹ് ഉപ്പ് ഗൾഫിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്ററാണ്.
അതെ
ഉം ഉം
ഉപ്പ എങ്ങനെ പഠി നല്ല പഠപ്പ്ള്ള ആളാ
എഹ് പഠിപ്പ്ള്ളാ ആള അങ്ങനെ ചോയിച്ച എഹ് ഇങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കോഴ്സെയ്തിട്ട് അങ്ങനെ
ഉം ഉം
പഠിച്ചിട്ട് ഉള്ള ജോലിയാണ്
ആഹ്
ഉം
അന്നെന്നല്ല പഠിച്ചിട്ടുണ്ട്ല്ലേ ഇപ്പൊക്കെ അപ്പാന്റെ കാലത്ത്.
ആഹ് ആഹ് ഒരു ഇപ്പ നമ്മള് കോഴ്സെയ്യ്ണ മാതിരി അന്ന് അന്ന് പ പശ് ഷെ അങ്ങനെ ആരും അങ്ങനെ കോഴ്സ്സാളൊന്നും പഠിക്കൂലല്ലോ അങ്ങനെ സംബന്ധിച്ച് നോക്കിയാല് ഉപ്പ പോയി പഠിച്ചു.
പണ്ട് ഇന്നമാരും അങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക് തിരിയൂല ചെലര് മാത്രം ഒരു വെരലിൽ എണ്ണാവുന്നവര് മാത്രമൊള്ളൂ പഠിക്കുന്നവര് കൂടുതലായിട്ട്.
ആഹ് അതെ അതെ ആരും അങ്ങനെ പ പഠിച്ച് ജോലിയാവലോ ഓല് പത്ത് കഴിഞ്ഞാല് പത്ത് ജയിച്ചാലും തോറ്റാലൊക്കെ അവരേ കൊണ്ട് കഴിയുന്ന പണിക്ക് പോകുന്നല്ലാതെ ആരും പഠിച്ചിട്ട് ജോലി വാങ്ങ് ചെയ്യണാരുണ്ടാവ് ലല്ലോ പഴയകാലത്ത്
ഉം ഉം ശെരിക്കും പറഞ്ഞതൊരു ഇപ്പോ പഠിക്കും പഠിക്കണം ഇതൊന്ന് ജോലി ചെയ്യണ പറയുമ്പോ അത്യവശ്യം നല്ല അപ്പൊ ആഹ് കാലത്തെന്നെ പഠിച്ചിരുന്ന ആളാണ്ലെ.
ആഹ് അതെ അങ്ങനെ പറയാം
ഉം ശെരിക്കും പറഞ്ഞിട്ടണ്ടെങ്കില് ഉപ്പാന്റെ ആഹ് ഒര് ഇതൊക്കെ ആയിര്ക് പിന്നെ
ആഹ് ആഹ് ഉമ്പ് ഉപ്പക് ഉപ്പാനെ വേറിം കൊറെജോലിക്കൊക്കെ വിട്ടീനി ഇപ്പൊപ്പാ. ഉപ്പൂപ്പ കപ്പൽന്റെ ആഹ് കപ്പൽ എഞ്ചിനീയറിങ്ങിന് അങ്ങനെ വിട്ടീനി. പഷെ അത് ഇപ്പൊ ഇപ്പാനെ കൊണ്ട് കയ്യാതൊണ്ട് ഇപ്പച്ചീ പോന്നു പിന്നെ
അതെല്ലാ ഉമ്മങ്ങെനെ പഠിപ്പ്ള്ളതാ?
ഉമ്മ ഏഹ് എഹ് ഉമ്മ അത് പഠിച്ചിട്ടൊന്നുല്ല ഉമ്മ പ്ലസ് റ്റു
അതെ ന്നപ്ലസ് റ്റു എങ്കിലും പോയിലെ അത്രേംതായില്ലേ
ആഹ് അതെ പിന്നീ ഞാന് ഞാനും ഉമ്മാനോട് പഠിക്കാനൊക്കെ പറയും പഷെ ഇതേപോലെ തന്നെ ഉമ്മ ഉമ്മ. ഇത്രയും പ്രായായില്ലേ ഇഞ്ഞി ഇഞ്ഞി അങ്ങനെ ഇതരിം ഉത്തരവാദിത്ത്യങ്ങളും ഇതും നോക്കിയാണ്ട് അങ്ങനെന്നിന്നു. ഇപ്പാണെങ്കില് കുറച്ച് വയസ്സ് ആയില്ലേ
ആഹ് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങള് ഉപ്പ അന്ന് പഠിച്ചോണ്ട് ഉപ്പ ഉപ്പാക്ക്പുറത്തു പോയി ജോലി ചെയ്യാനോ
ആഹ്
വിദ്യാഭ്യാസം എന്ന് പറയണത് വല്യരു മെയിന് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്
ആഹ് അതെ പക്ഷെ ഇത് നിങ്ങളൾ പറഞ്ഞ പോലെ തന്നെ ചില ത് ചെല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ നമ്മള് നല്ലോണ്ണം കെതി എടുക്കും കെതി എടുത്തും ഇട്ട് കാണ്ട് ഉപച്ചി പഠിച്ചിന്ന സമയത്ത് ഉപ്പ പറയും പ്ലേസ്മെന്റ് ണ്ട് പറഞ്ഞു കാട്ട് ണ്ടാണ് പ്പച്ചി കോയമ്പത്തൂരാ പഠിച്ചിനിയെ അപ്പൊ അത് പറഞ്ഞിട്ടാ പോയത് പക്ഷെ ഓൽ പ്ലേസ്മെന്റ് ആ ആക്കി തന്നി ല്ല അപ്പൊ കൊറച്ച കാലം കൊറച്ച് എടങ്ങാറയിക്ണ്
അതെ
ആ സമയത്ത്
ആഹ് ആഹ്
ആ ആഹ്
അപ്പൊ ആ. ആ കാലത്തൊക്ക ഉപ്പാക്ക് നല്ല പ്രായന്നുല്ലല്ലോ
ഇല്ല ഉപ്പാക്ക് എന്താ വലിയ പ്രാ
ചെറിയ പ്രായത്ത് കല്യാണം കഴിഞ്ഞാവു ല്ലോ ഉപ്പ
ആ ചെറിയ പ്രായത്തില് പറഞ്ഞാല് ഇരുപത്തഞ്ചില്
ആ ആഹ് എന്നാലും ഒരു ഏകദേശം ഒരു നാല്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവൂലേ
ആ ഇപ്പച്ചി ക്ക് നാപത്തി അഞ്ച് അത് ആഹ് നാപത്തി അഞ്ച്
ഉം
ഉമ്മാ ക്ക് മുപ്പത്തഞ്ച്
ആ അഞ്ചു വയസ്സിന് വ്യത്യാസമുണ്ട് അവർ തമ്മിൽ
ആര് തമ്മില്
ഉപ്പയും ഉമ്മയും തമ്മില്
ഏ പത്ത് വയസിന്റെ ഡിഫ്ര ആ മുപ്പത്തഞ്ച് നാപ്പ മുപ്പത്തഞ്ച്
ആ പത്ത് വയസ്ന് ലേ
ആഹ ആഹ
ഉം ഉമ്മാക്ക് എന്തെങ്കിലും നോക്കേനിലേ ഇപ്പങ്ങനെ വിടു ഓ പഴ ജോലിക്കൊക്കെ
ആഹ് ഉപ്പവിടായിന്നുല്ല ഉമ്മക്ക് താല്പര്യ ഇല്ലാത്തോണ്ടാണ്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
ഏ
വീട്ടിൽ അങ്ങെ ഒതുങ്ങി പോയി അത് ന്ന് പറയാ
ആ അതായിക് ഉമ്മാ ക്ക് പഠിക്കാൻ താല്പര്യംണ്ട് പക്ഷെ എന്താ പറയാ ഉമ്മാക്ക് എന്തരു എന്തോ ഒരു കോൺഫിഡൻസ് കുറവ്
ആഹ്
ഉം
എന്താ വച്ചാല് മക്കളൊക്കെ ആയിനി ഇപ്പ പഠിച്ചിട്ട് എന്താ അങ്ങനത്തെ മൈൻറ്റ്
ആ അതായിരിക്കും ഉമ്മ പറയാം നിയ് പഠിച്ച് ഇയും താത്തിം കാകു ക്കെ പഠിച്ച എന്നൊക്കെ പറയും
ഞാൻ വിളിക്ക ട്ടോ
അഹ് ഓക്കെ